ആഹ കേക്കുന്നില്ലേ എന്തൊക്കെയ വർത്താനം?
നല്ല വർത്താനം.
ഫുഡ്‌ ഒക്കെ കഴിച്ചോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്ത ആയോ?
ഓ ആയി.
ഇന്ന് സ്പെഷ്യൽണ്ടോ?
ഇല്ലല്ല അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല.
ആ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് സ്പെഷ്യൽ ഒന്നുമില്ലേ?
ഇല്ലല്ല ചിക്കൻ കറിയും ചോറെള്ളൂ. നിങ്ങക്കെന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഇണ്ടാ?
ആഹ് സെയിം തന്നെയാണ്, ചിക്കൻ കറി തന്നെയാണ്.
ആഹ് അതന്നെ ആഹ്. ഇന്ന് വെള്ളിയാഴ്ച്ച ആയത് കൊണ്ട് മീനൊന്നും ഉണ്ടാവില്ലലോ.
ഏ രാവിലെ കുട്ടികള് പോകുമ്പതന്.
ആഹ്.
പിന്നെ നേരത്തെ വെക്കുവല്ലോ.
ഓല്ക്ക് ചോറ് കൊണ്ടോ വേണ്ടാ?
ആഹ് ചോറ് കൊണ്ടോണം അപ്പം നേരത്തെ വെക്കും.
ആഹ്.
അങ്ങനെ. നിങ്ങക്ക് എത്ര കുട്ടിയാ ഒള്ളെ?
ആഹ് ണ്ട് ണ്ട്
ആഹ് എത്രാളാ?
രണ്ടാൾ.
ആഹ് സ്കൂൾ പോണില്ലേ?
ഓ പോവണ്ട്, ഒരാൾ എട്ടിൽ ഒരാൾ ഒന്നിൽ.
ആഹ് സെയിമാണ്. എന്റെ അതന്നെ സെയിം മം. എട്ടിലും ഒന്നിലും തന്നെയാണ്.
ആ
കെർറ്റാണ്
ആഹ്
ആഹ് വേറെന്താ
വേറെ ന്താ ങ്ങനെ പോകുന്നു പെൺകുട്ട്യാളാ ആങ്കുട്ടി
അല്ല രണ്ടും ബോയി
ആഹ് ഇവിടെ അങ്ങനെന്നെ ട്ടോ സെയിം ആണല്ലോ
ല്ലേ ആഹ് സീസേറ്യേനേനു
എങ്ങനെ
സിസേറിയെനോയ്ക്ക നോർമൽ ഡെലിവറ്യേന്നെല്ലേ ഏഹ് ആഹ ഹസ്ബന്റ് ഇവിടെ ഇല്ലേ
ഓഹ് ഉണ്ട്ണ്ട്
ഇമ് വീട്ടിലാരൊക്കണ്ട്
ഇപ്പമ്മ പിന്നെ എല ച്ചി ണ്ട് എളച്ചന്ണ്ട് ഓൽകൊര് മോന്ണ്ട്
ആഹ്
ഹസ്ബന്റും ഞങ്ങളും മക്കളും
ആ
ഇന്ന് പൊ പണിയൊകെ കഴിഞ്ഞിക്കൂലേ ഇവടെ ഉപ്പയുമ്മിണ്ട് പിന്നെ ഞങ്ങളും രണ്ട് മക്കളും ഹസ്ബൻ ഞ ഞങ്ങള് വേറെ വീട് ബ കായറ്റിയ്യതാണ് പക്ഷേ ഇപ്പീ ഇമ്മീ ഞങ്ങളെ കൂടെണ്ട് അങ്ങനെ
ആ അതെല്ലേ ആഹ്
പിന്നെ എന്താന്നിട്ട് പണിയൊക്കെയ്ഞ്ഞോ
ഓ പണികളൊക്കെ കഴിഞ്ഞു
കുളിയൊക്ക കൈഞോ
ഓഹ് കുളി നേര്ത്തെ കയ്യും
ആഹ
രാവില കൈയ്യും പൊയേ പോവും കുളിക്കാന്
ആ ഏ ഫുഡൊക്കെ ണ്ടാക്കണിന്റെ മുന്നെ പോവോ
ഓഹ്
അ
ചെൽപ്പോ രാവിൽത്തെ കടി ണ്ടാക്കി വെച്ചാണ്ട് ചായി കടി ണ്ടാക്കി വെച്ചാ പോവാതി
രാവിലെ തിരുമ്പലും കുളി കഴൂലേപ്പൊ ബാക്കി എല്ലാരും പോവോ അതോ
ആഹ് എല്ലാരും ച്ചിമ്മിച്ചി പോകും കുട്ട്യള് ലീവില്ലന്നോലും പോ കൂട വ്ടെട്തെന്നേണ് റോഡിന്റെ അമ്മളെ വീട്ട്ന്ന് നോക്ക്യാകാണും
ആഹ് അപ്പൊ കുട്ടികള് സ്കൂൾ പോണീന്റെ മുന്നെ പോവും
ആഹ ഓലെ മദ്രസില്ലന്നോലെ മദ്രസ്ക്ക് പറഞ്ഞയച്ചാണ്ടാ പോഅട്ടോ
ആഹ് ഈ മഴയത്തൊക്കെ രാവിലെ പോകുമ്പോ നല്ല തണുപ്പല്ലേ കാരാ?
ഔ ആണോന്നോ
ആ അപ്പോ
അല്ല വീട്ടിന്ന് കുളിക്കുന്നാട്ടില് സുഖം വിട്ന്ന് കുളിക്കല്ലേ
അപ്പോ എന്താ ഓപ്പണായി ട്ടൊന്നാവൂലല്ലെ കാണാന് അവ്ടെ
എങ്ങന മ്മള് ഈ സ്ത്രീകള് മാത്രേണ്ടാവുള്ളൂ
ആഹ് അപ്പ ങ്ങനെ അവ്ട്ന്നെന്നെ ഡ്രസ്സ് ചേഞ്ചേയ്ത് പോരോ ഉം ആഹ് അപൊങ്ങനെ വെള്ളല്ലേ ആ അല്ല മഴയാവുമ്പന്ന
കണ്ടേ.
മം നല്ല തണുപ്പല്ലേ കാരം. പിന്നെന്നാന്നോ തിരുമ്പാനൊക്കെ നല്ല സുഖയിരിക്കും.
സുഖാണ്.
നമ്മള് വീട്ടിന്ന് തിരുമണ പോലല്ലല്ലോ.
ഓ വീട്ടിന്ന് ഒരുപാട് വെള്ളം വേണ്ടേ?
ആ വെള്ളം വേണം, പിന്നെ അതിന്റെ എടെ പാത്രം ഒക്കെ വേണ്ട ഇതതൊന്നും വേണ്ടല്ലോ ആഹ്. ഉം.
ഇതാകുമ്പോ ഒറ്റ തിരുമലിന് ഒക്കെ ഒറ്റ മണി തിരുമലും കഴിയോ തീരും ചെയ്യാം ആഹ്.
ആഹ് ചവിട്ടിയും പിന്നെ നമ്മളെ ഈ തുണികളൊക്കെ തിരുമ ഭയങ്കര സുഖയൊക്കാണ്. അതാവുമ്പോ നല്ലയിത്,
അവ വെള്ളം കയറുവോ നല്ല മഴ പെയ്യുമ്പോ വീട്ട്
ആഹ് വെള്ളം വീട്ടക്ക്‌ എത്തൂലാട്ടോ.
ആഹ്.
പൊയ കൊറച്ചൊരു തായ എറക്കല്ലാണ് ഏയ്.
അല്ലെ നിങ്ങക്ക് കിണറില്ലേ, എപ്പളും വെള്ളം ഉണ്ടാവൂല്ലേ?
ഓ വെള്ള്ണ്ട്.
ഉം അതിനൊന്നും ക്ഷാമം ഉണ്ടാവുല്ലല്ലേ.
ഇല്ല ഇല്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല.
ആഹ്.
മം മം വേറെന്തെങ്കിലും
എടാ പാഴൊക്കെണ്ട് പക്ഷെ എത്തൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ പോലോ നമ്മള എപ്പോയെങ്കിലും ഒക്കെ പൊഴേക്ക് പോകുലേ അതെപോലെ. തിരുമ്പാലൊന്നും കൊണ്ടുപോവില്ല. വ വണ്ടിയിലൊക്കെ പോണം ആഹ് അതൊരു രസല്ലേ
അതെ. ആഹ് അതെപോലെ ഇങ്ങോട്ട് കൊറെേ ആൾക്കാാര് വര് വര്ന്നിണ്ടാട്ടാ.
ആ ആ അങ്ങനെ പോ പക്ഷെ അവൻ തിരുമ്പാനൊന്നും എടുക്കൂല കാരണം ആ അപ്പ പിന്നെന്താടുക്കുവല്ലോ എല്ലാ വിചേരിച്ചച്ച്
കറി വരയേണ്ടേ വെള്ളം കുറവാവുമ്പോളേ
ആ വേനലൊക്കെ ആവുമ്പോ ഉം ആ അപ്പോഴക്കെ പിന്നെ വെള്ളം കുറവല്ലേ കാരണം പുഴയിലും കുറവൊക്കെ
ഇല്ല പോയല് വലിയ കുറവൊന്നുംണ്ടാവല്ല
ആ ആ നല്ല ഇണ്ടായിട്ടുണ്ടോ
അത വെള്ളം കെട്ടി നിർത്തല്ലേ വെള്ളപ്പം
ആ് മറ്റേ ഇങ്ങനെ ഇതിലേ എന്താ എന്താ പറയാ പേര്
ചീപ്പ്ട എന്തോ അങ്ങനെ
ചീപ്പ ആ ഇത് എന്തോ ആ മണൽ ചക്കൊക്ക വെച്ചിട്ട് ത ഇത് ഇടല്ലേ
അങ്ങനെന്തോ ഇതല്ലേ കെട്ടി തരത്തല്ലേ വെള്ളം ആ പല സ്ഥലത്തും പല പേരൊക്കെ അതായിത് മ്
വേറെന്താ ഇനി ഇപ്പോ ഒരു പത്ര മണിയ ആമ്പൾ മോ വരും ഫഡ്യക്കണ വള്ളാഴ്ചകള നേരത്തെ
സ്കൂള എടുത്തയാ ആഅത അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പള്ളി പോവേക്കാറല്ലേ
അല്ല ചിലപ്പോ ഫുഡ് കഴിക്കണേന് മുന്നേ പള്ളിൽ പോയി വന്നിട്ടായിരിക്കും ഫുഡ് കയക്കാം അല്ലെങ്ക ഫുഡ് കയിച്ചിട്ട് പള്ളിയിൽ പോകും
മ് ഹസ്ബൻഡ് എന്താ ജോലി
ഇവിടെ സാധാ നാടപണി
ആ നടപണിയാ ആ
അതെ
അപ്പൊന്ന ഉണ്ടാവില്ലോല്ല ഇാ ഒിവ വഴക്കാറില്ലേ
ആ ഇന്ന് ലീവാ
ആ
പിന്നെ വേറെന്താ
വേറെ എന്താ അങ്ങനെ പോണു നിങ്ങളെ കുട്ടികള എങ്ങനെ ഗവൺമെന്റ് സ്കൂളാ
ഒരാള് എട്ടത്തെ ആള് ഗവൺമെന്റിലാണ് മറ്റേത് സി ബി എസ് ഇ പ്രൈവറ്റിലാണ് അങ്ങനെ അവനാണ് പിന്നെ നേരത്തെ ഒക്കെ പോണ്ട പറ്റു എനിക്ക് പിന്നെ കൊറച്ച് ആ ആ ചെറിയ ആള്
അവിടെങ്ങനെ അടുത്ത് തന്നെയാണോ സ്കൂളുകളൊക്കെ
ഏ സ്കൂള ഒരു അഞ്ച കിലോമീറ്റർൊക്കെ മാറ്റണ്ട് മറ്റേ വലിയ എമോറത് പത്ത് കിലോമീറ്റർ ഡിഫറന്റ് ഉണ്ട്
അതോ ആ
മ് മ് എട്ട് കിലോമീറ്ററൊക്കെ ഉണ്ട്
അതല്ലേ
അത് വേറെ സ്കൂളാണ് കുറച്ച് ലോങ്ങായിട്ട് ഇവിടെ ഇണ്ട് ഇവിടെ അടുത്ത്ണ്ട്
ആ ആ
പക്ഷ അങ്ങോട്ട് ആകിട്ടില്ലവി അത്ത് വേറെ ഹൈസ്കൂളൊക്കെ ഉണ്ട് അവിടെ ആക്കാതെ പിന്നെ അങ്ങോട്ട് അങ്ങനെ ചേർത്തത
ആ ആ
പിന്നെ ചെറിയ കുട്ടി നിങ്ങളെ കുട്ടി ഏ ഏ
അഞ്ച് മിനിറ്റേ ഉള്ളൂ സ്കൂൾക്ക്
ആഹ അവന് വണ്ടിന്റെ ആവശ്യം ഒന്ന ഉണ്ടില്ല
ഇല്ലല്ല നടക്കനുള്ള ദൂരയായി
ആഹ ന്താ സ്കൂൾണ്ട് അതേപോലെ ഇപ്പോ നടന്ന പോവാനൊക്കെ ഉണ്ട് ഹൈസ്കൂൾ തന്നെ ഉണ്ട് പക്ഷെ അവിടെത്ര പോരായിട്ട് വേറെ സ്കൂൾക്ക് അങ്ങനെ
ആഹ് അഹ് ഹ്
കൊഴപ്പൊന്നുമില്ല മക്കള് പോണണ്ട് പിന്നെ ഇപ്പ ഇപ്പത്തെ കാലഘട്ടല്ലേ പേടിയല്ലേ അപ്പൊ പിന്നെ അങ്ങനെ അപ്പ അങ്ങനെ മാറ്റിയതാണ്
ആ അതെല്ലേ
വേറെ എന്താ ട്രിപ്പൊക്കെ പോവോ ഓ മയണ്ണയാണെന്ന്
അതല
രാവിലെ മുതലേും മഴയാണ്
ഉം പണികളൊന്നും കഴിഞ്ഞല്ല
ഏ
പണികളൊന്നും കഴിഞ്ഞിട്ടില്ലേ ചോദിക്ക
ഞാന് പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു ഞാനിങ്ങനെ പാത്രം ഇങ്ങനെ കഴുകോണ്ടിരിക്കുന്നു സ്റ്റ് ഇല്ല എല്ലാ ഇതും കഴിഞ്ഞാണ് ജസറ്റ് പാത്രം കഴുക കുളിക്ക അത്ര തന്നെ ഉള്ളൂ ബാക്ക ഇല്ല കഴിഞ്ഞണ അങ്ങനെ ഒഴിവു ഉണ്ടായിട്ട് ചിലപ്പോ വിളിക്കാൻ ടൈമ ഉണ്ടാവില്ല
ഇല്ലല്ല ഇല്ല അല്ല പാത്രത്തിന്റെ ശബ്ദം അങ്ങനെ കേൾക്കണ്ടേ
അല്ലാതെ കേക്കണ്ടോ
ആ അതാ ഞാൻ ചോദിക്കണ എന്തെങ്ങെ പണി കഴിഞ്ഞിട്ടില്ലേ ചോയിച്ചത്
പാത്രമാവുമ്പോ പിന്നെ നമ്മള് തൊടുബത്തിന് സൗണ്ട് ഉണ്ടാവണ സാധനാണ് ഉം
വേറെന്താ ട്രിപ്പ ഒക്കെ പോയിലുണ്ടോ
വല്ലപ്പോഴും
ആഹ വെക്കേഷനിലൊക്കെ പോവലേ നിങ്ങളടെ പോലെ
ഞങ്ങള വണ്ടിയിലാ പോല
അല്ല എങ്ങത്തെ പോയെ ലോങ് ലോങ്ങ് പോലല്ലേ
അങ്ങനെയൊന്നുംല്ല എവിടെ എങ്കെ ചുറ്റി ചുറ്റുവട്ടത്തില്ലേ ഉം അങ്ങനെയൊക്കെ നിങ്ങളൾ പോവാറുണ്ടോ യാത്രകളൊക്കെ
ആഹ ട്രിപ്പുകളൊക്കെ പോവലണ്ട്
ആഹ
നമ്മ എല്ലാം അങ്ങൊക്കെ പോകവും
ആഹ്
ഊട്ടി മൈസൂര് കടക്കനൽ അങ്ങനെ പോലുണ്ട്
ആഹ്
വെക്കേഷൻ റൂപീസ് വൺ തൗസസീവ് ഓൻ ഫോൺപേ അ അങ്ങനെയൊക്കെ പോകും
ആഹ്
വേറെ എന്തൊക്കെയ
വേറെ എന്താപ്പ പറയുള്ളത്
പിന്നെന്തന്ന ഏ
എന്തെങ്കി കൃഷികളൊക്കെ ഉണ്ടാവോ ചോയിക്ക
ഏയ്. കൃഷിയൊന്നുല്ല. ഞമ്മളെ അടുക്കള കൃഷി ചെറുതായിട്ട്. അ അങ്ങനെ അട്ക്കള കൃഷിന്നൊന്നും പറയില്ല ജസ് റ്റിങ്ങനെ. ചെടികള് നന്നായിട്ടുണ്ട്.
അതെല്ലേ.
എല്ലാ ഭാഗത്തൊക്കെ ചെടികളാ. ന്നാ ഓക്കെ ട്ടൊ. ഞാൻ പിന്നെ വിളിക്കെ
ആ. ഓക്കെ